ആഹ്ആഹ് എന്തൊക്കെണ്ട് വിശേഷം
നല്ല വിശേഷം
ആഹ് ഫുഡൊക്കെ കഴിച്ചോ
ആഹ് എന്താ അവിടെ വിശേഷം
ഇവിടെന്താ സുഖം തന്നെ കോഴപ്പൊന്നുല്ല
എങ്ങനെ പോവുന്നു ഫുഡ് കഴിച്ചോ ആഹ്
പിന്നെ കുട്യളൊക്കെയോ
കുട്ടിക്കൾ ഇല്ല അനിയത്തിമാരാണ് അവിടോ
ഏഹ് ഇവിടെ ഇനിക്ക് രണ്ട് കുട്ടിക്കളുണ്ട്
ആഹ് ഞാനിപ്പോ ഡിഗ്രി പഠിച്ചോണ്ടിരിക്ക
ആഹ്
ആഹ് ഇങ്ങളെന്ത് ചെയ്യുന്നു
ഞാൻ ഹൗസ് വൈഫ
ആഹ് ഓക്കെ രണ്ട് കുട്ടിക്കള ആഹ് ഓ
ഒരാൾ ഫസ്റ്റ് സ്റ്റാൻഡേർഡ്ൽ പഠിക്കുന്നു ഒരാൾക്ക് മൂന്ന് വയസ്സ്
ഓ ആഹ് എനിക്ക് ചെറിയ ചെറിയ അനിയത്തിമാരാ
ആഹ് സ്കൂൾ ചെറിയേ സ്കൂള് പോണ കുട്യാളാ
അല്ല ഒരാള് പ്ലസ് ടു ലും പ്ലസ് ടു കഴിഞ്ഞിപ്പോ പിന്നോരാള് എയ്ത്തിലും
ആഹ്
ആഹ്
ഉമ്മയുപ്പയും ഇങ്ങള് മൂന്ന് കുട്യാളോ
ആഹ് ഉമ്മയും ഉപ്പയും ഞാനും രണ്ട് അനത്തിമാരും
ആഹ്
ഇവിടെ ഞാൻ ഹസ്ബൻറിന്റെ വീട്ടില ഞൻ ഇണ്ട് ഇന്റെ രണ്ട് മക്കള്ണ്ട് പിന്നെ ഹസ്ബൻഡറിന്റെ ഏ ട്ടന്ണ്ട് വൈഫ് ഓലെ മൂന്ന് കുട്ടിള്
ആഹ് സല്ല സ്വന്തം വീട്ടിൽ ആർക്കണ്ട്
സ്വന്തം വീട്ടില് ഉമ്മ ഉണ്ട് പിന്നെ ഇന്ക്കൊരു ജ്യേഷ്ഠന്ണ്ട് വൈഫ് ഓല വൈഫ ഫ് രണ്ട് കുട്ടികള് പിന്നെ ഒരനിയനുണ്ട്
ആഹ് വല്യ ഫാമിലി അല്ലേ
ആഹ് വല്യയ ഫാമിലി ഇവിടെ വലിയ ഫാമിലിയ അവിടെ ചെറിയ ഫാമിലിയാ
ആഹ്
അവിടെ ഞാനും ഉമ്മിം അനിയനും തന്നെ ഉള്ളൂ വീട്ടില് മറ്റൊര് സെപ്പറേറ്റാ വലിയ ആങ്ങളിം വൈഫും കുട്ടികളും ഓല് വേറെയാ
ഇവിടെ ആരും ഏട്ടത്തിമാർ എന്റെ മാരേജ് ഒന്നും കഴിഞ്ഞില്ല
ആഹ് നോക്കുന്നുണ്ടോ
ഏഹ് ഇല്ല ഞാനിപ്പോ ഇനി പഠിക്കലേ പഠിച്ചഴിഞ്ഞിട്ട് നോക്കാന്നുള്ളരുതെയ്നി
ആഹ്
ആഹ് എന്നിട്ട്
എന്നിട്ട് എന്താ അങ്ങന പോണ് കുഴപ്പൊന്നില്ല കോളേജ് ഒക്കെ എന്നിട്ട് എങ്ങനെ പോണു
കോളേജ് കോയഴപ്പല്ല്യ ഇപ്പ ഞാൻ തേർഡ് ഇയർ ആ പഠിക്കണേ പി കെ കോളേ ആഹ് ഏഹ് പിന്നെ നല്ലം പോലെ പോണു
ആഹ് എക്സാമ് എക്സാമ ഒക്കെ ആയി തുടങ്ങിയോ കഴിഞ്ഞോ.
എക്സാം ഇപ്പൊ കഴിഞ്ഞുണ്ടായി ഫോർത്ത് സം കഴിഞ്ഞ ഇപ്പ ഫിഫ്ത്ത് സം സ്റ്റാർട്ട് ചെയ്ത് നമ്മക്ക്
ഇനിയിപ്പോ അതിന്റെ എക്സാമ് ഒക്കെ ഈ ഇയർ ലാസ്റ്റ് ലേക്ക് ആയിട്ട് ഉണ്ടാവുള്ളു.
ആഹ്
ആഹ്
ഇഞ്ഞി എന്താ
എന്താ പഠിക്കുന്ന എന്ത്യ പഠിച്‌ണ്ടേനോ.
ഞാ ആ ഞാൻ പ്ലസ് ടു കഴിഞ്ഞിട്ട് ഡി ആർ കെ എട്ത്തിര്ന്നു പ്ലസ് ടു സയൻസ് ഏഴ്രുന്നു.
ആഹ് പിന്നെ എന്തെടുത്തെ
അത് കഴിഞ്ഞ്ഡിയാർ കെ ചെയ്തു ഒരു വർഷം.
ആഹ് ആഅപ്പത്തി മാരേജ ആയില്ലേ
മാരേജ് അല്ല അപ്പൊ കുട്ട്യായി ഇന്റെ പത്താം ക്ലാസ്സിൽ കല്യാണം കഴിഞിണ് ഞാനാ ഒറ്റ മോളേന്നു പിന്നെ പെട്ടെന്ന് കല്യാണം വന്നപ്പോ വീട്ടാരൊക്കെ അറിയണ ആൾക്കാര. പെട്ടന്ന് അങ്ങനെ ചെയ്തു
അല്ല അപ്പൊ കുറച്ച് ഇത് റിലേഷൻ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടാണോ
ഏയ് അല്ലല്ല ഞങ്ങള് ആദ്യയിട്ട് പെണ്ണാണ്ണാൻ ടൈമിലാ കാൺണ്ണത്
ഏഹ് അങ്ങനെ
ഇക്ക ഇക്ക ഇവിടെ നാട്ടിലുള്ള ആ ഇക്ക ഇവിടെ നാട്ടിലുള്ള ആ അല്ല ഇക്ക ഇവിടെ നാട്ടിലുള്ള ആളല്ലെർന്നു പുറത്ത് ഏർന്നു അപ്പൊ രണ്ടു വർഷത്തിന് നിക്കാഹ് കഴിച് കാരണം അങ്ങനെ ഇണ്ടാ ക്കിയതായിരുന്നു ആഹ് അസമയത്തൊക്കെ നിക്കാഹ് കഴിച്ചിടൽ ഭയങ്കര ഇതായിരുന്നു എല്ലാ എല്ലായിടത്തു നിക്കാഹ് കയിച്ട്ടായിരുന്നു.
ആഹ് അപ്പം വേഗം കഴിച്ചീ ഇണ്ടാവുംലേ
അപ്പൊ അങ്ങനെ നിക്കാഹ് കഴിച്ചിട്ടു. നിക്കാഹ് കഴിച്ചിട്ട് ട്ട് പിന്നെ ഓല്ക് പിന്നെ കൊണ്ടരണം ന്നായി അങ്ങനെ കൊണ്ടുറും ചെയ്തു കല്ല്യാന്നും ഉണ്ടാക്കി.
ആഹ് അപ്പൊ പത്താം പതിനൊന്ന് അ ഓ അപ്പൊ പ്പാ ടൈം ക്കങ്ങനയില്ലേ
ഉം ആഹ് ടൈമിൽ അങ്ങന കല്യാണം കഴിച്ചു പിന്നെ പ്ലസ് വൺ പ്ലസ് ടു ഒക്കെ ഞാൻ ഇവിടെ വന്നിട്ടാ പഠിച്ചത്
ഔ ടാസ്ക് അപ്പൊ അങ്ങനെ വേണ്ടല്ലേ തോന്നിനോ
ആഹ് ഇപ്പ തോന്നുന്നു തോന്നുന്നു
ചിനു എന്ത ചെയ്താ മതിയേനു വേറെ പഠിച്ചാ മതി
ആഹ് പടി കംപ്ലീറ്റ് ആക്കിയാ വന്ന് ഇപ്പ വീട്ടുകാർക്കും തന്നെ അങ്ങനെണ്ട് കാരണം ആഹ് അന്നത്തെ കാലൊക്കെ മാറിപ്പപ്പോ- കുട്ടിയാൾ പഠിച്ചു സ്വന്തം കാലിൽ നക്കണ ടൈമല്ലേ അപ്പൊ പറയിം അഹ് ഇപ്പ അതിനന് അയ്മത്തൊക്കെ ടച്ച് വിട്ടിക്കൻ പിന്നെ പോരാത്ത പിന്ന മക്കളെ പഠിപ്പ് നോക്കാനേ സമയല്ല
ആഹ് ആഹ് അൽ മഹന്തിന്ന് എന്തെങ്കിലും ചെയ്യൽണ്ട്
ഇല്ല മെഹൻ ഞാൻെഹന്ദതിയങ്ങനെ ചെയ്യലൊന്നുല്ല അത് ഇന്റെ ന്റെ നാത്തിന്റെ കുട്ടികള് ചെയ്യും നാത്തൂന്റെ കുട്ടിയും ഇവിടെ മൂത്തച്ഛൻ്റെ കുട്ടിയും ഓരൊക്കെ ചെയ്യും
ആഹ് അഹ്
ഓല് ബ്രൈഡൽ മേക്കപ്പ് പഠിച്ച ആൾക്കാരും പിന്നെ ഇ മെഹന്ദീ ഡിസൈനിങ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരാ
ആഹ് ആഹ്
ന്നിട്ട് ന്നിട്ട് എന്തെ ഞ്ഞി ഡിഗ്രി കഴിഞ്ഞിട്ട് ന്താ പരിപാടി
ഇയിപ്പ ഞാനിപ്പോ ഞാൻപ്പൊ എടുത്തത് ബി എ ഇംഗ്ലീഷണ് ഇട് ത്ത
ആഹ്
അപ്പ ഇനിയിപ്പോ അതിനനുസരിച്ച് എന്തെങ്കില വേറെ നോക്കല്ലേ ഞാൻപ്പോ എന്തെങ്കിലു എച് ആർ മനജ്‍മെന്റോ ഡിജി - റ്റൽ മാർക്കറ്റിങ്ങോ അവരോന്തെങ്കിലൊ നോക്കണ വിചാരിക്കണ്ട്
ടീച്ചിങ്ങിനോടൊന്നും താല്പര്യല്ലേ അപ്പൊ?
ഇല്ല അങ്ങനെ ഞാൻ ചെയ്യുന്നില്ല ഇപ്പൊ ഫൈവ് ജി പി അല്ല അപ്പൊ ഫോർ ഇയർണ്ട് ഫോർ ഇയർ ചിലപ്പോ ഞാൻ ഇരിക്കുന്നുള്ളൂ തേടിയറീരുന്നാലും ചെലപ്പാറ ങ്ങും
ആഹ് ആഹ് ഇപ്പൊ പി ജി ഒന്നിച്ചാണല്ലോ അല്ലെ ഡിഗ്രിയും പി ജിയും കൂടെ
ആഹ് രണ്ടും കൂടി എപ്പിച്ചു പക്ഷെ എന്തേ പോലെ നമ്മൾ അയിന്ന ഇറങ്ങിയാല ഒരു കൊല്ലം പി ജി വേറെ തന്നെ ചെയ്യണം അപ്പ പിന്നെ അ- അത് അയിന്റെ ആവശ്യല്ലല്ലോ
ആഹ് അയി ഇറങ്ങിയ പിന്നെ വേറെ സ -
ആഹ് ഇതിപ്പോ നമുക്കല്ലേ ഒരു ഫോർ ഇയറില് ഈ പി ജി എടുത്തതിനന് ശേഷം ഇപ്പോ ഫോർ ഇയർ പഠിച്ചാ നമുക്ക് ബിടെക് അങ്ങനെ വ വേറെ ഇതിലേക്ക് ഇടുന്ന വേഗം നിക്കാം പക്ഷെ അതിന ശേഷം നമ്മൾ എന്തായാലും ഒരു പിജി നമ്മള് എന്താലും ചെയ്യണം
ആഹ് അപ്പൊ പിന്നെ ഇതൊണ്ട് വല്യാ കാര്യല്ല ഉം ഞാൻന്നങ്ങനെ ഞാൻ കരുതിരുന്ന ഡിസ്റ്റൻസ് ആയിട്ട്ത് ചെയ്യണം എന്നൊക്കെ ഇങ്ങനെയാണെങ്കി പിന്നെ പ്പായിന്റെ ആവശ്യല്ല
ആഹ് അഹ് വെച്ചാല് ഡിഗ്രി മാത്രമാണെങ്കിൽ ആഹ് ഇടതാ അങ്ങന ചെയ്താൽ മതി
പിന്നെ പി ജി ചെയ്യാ നല്ലത്ല്ലേ
ആഹ് അതായിരിക്ക നല്ല അതാവുമ്പോ നമുക്ക് പി ജി ചെയ്യേണ്ടെങ്കി പി ജി ചെയ്യേണ്ട അല്ലെങ്കിൽ പിന്നെ വെറതെ കോ്സ്ടുത്ത് ആ വൺ ഇയർ അങ്ങനെ പോവാലോ പിന്നെ ടൈം വേസ്റ്റ് ചെയ്യേണ്ടല്ലോ
ആഹ്
ആഹ് അപ്പ ഇ പഠിച്ചച്ച് നല്ല ഇത് കിട്ടാണെങ്കിൽ സെറ്റ് ആവല്ലോ
ഉം നോക്കണ ഏതായാലും പിള്ളാര ഒന്നും കൂടെക്കെ ഒരാളും കൂടെ സ്കൂളിൽ പോയി തുടങ്ങാനുണ്ട് ആളും കൂടൊണ് പോട്ടെ
ആപ്പഞ്ഞെ ഓലെ നോക്ക ആഹ് നോക്കണല്ലോ അവിടെ
ആഹ് ഒല നോക്കണം ഓലെ ഒരാൾ ഇപ്പൊ പോണ ആള് രാവിലെ ഏഴര ആകുമ്പോ പോകും പോയി രണ്ട് മണിയാവുമ്പോക്ക തിരിച്ച വരും
ആഹ് അത്ര ടൈമോളളു
അത്ര ടൈമേ ഒള്ളു പിന്നെ വൈകുന്നേരം മദ്റസ ഉണ്ട് ഇല്ല ഓന് മുന്ന് വയസ്സായിട്ടുള്ളൂ ഓന് ഇനി അടുത്ത വർഷം
ആഹ്
അടുത്തവർഷം ആക്കണം
ആഹ് അപ്പോഞ്ഞ് ഓല് പോയി കഴിഞ്ഞാലെള്ളു ചെയ്യാൻ കയ്യൊള്ളുലെ
മം ഇഞ് ഓല് പോയാലെ പറ്റുള്ളൂ പോയാലേ തന്നെ നമു സമാധാനൊന്നും ഉണ്ടാവില്ല ഓല് വീട്ടിലത്തിയ ഫുഡ് കഴിച്ചിട്ടുണ്ടാവോ?
ആഹ്
പിന്നെ എന്നിട്ട് വേറെന്താ അങ്ങനെ പോണ് വീട്ടില് എല്ലാർക്കും സുഖല്ലെ ഇന്ന്ട്ട്
ആടോ
ഇവിട കുഴപ്പന്നുല്ല അങ്ങനെ പോണ്
ആഹ് എങ്ങനെയുണ്ട് ഈദ് ഒക്കെ
ഈദ്ഒക്കെ എന്തായിഇതിനി ഇപ്പോ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങള് ഇങ്ങള് ഇമാന്റെ വിട്ടക്ക് വിരുന്നോണല്ല ഞങ്ങള ഞങ്ങളെ വിട്ട പോവല്ലാ
ആ
ഉം അവർക്ക് രണ്ട് നത്തുൻ മാർ ഉണ്ട് ഓല് ഇങ്ങോട്ട് വരും
ആ ഉച്ചരിന്നാല് വീട്ടിലേക്ക് പോകലേ കുറച്ചു ടെയ്സ് ആഹ്
കൊറച്ചൊന്നുമില്ല ഇപ്രാവശ്യം വേഗം സ്കൂൾ തുറന്നില്ലെ
ആ സ്കൂൾ ഉണ്ടായിണ്ട് ചിലപ്പോൾ അത് റിസ്ക് ആകുല്ലേ
ഉം അപ്പൊ പിന്നെ എനിക്ക് അവിടുന്നായാലും ഇവിടുന്നായാലും പോവാം പക്ഷെ മദ്രാസിന്റെ ഇതൊക്കെ ഇവിടെ ആയോണ്ട് പറ്റൂല
ആഹ് ആന് ആനല്ല ലോങ്ങ്ഉണ്ടാവും ല്ലേ
ഇല്ല ഇവിടെ അടുത്തന്നെ പക്ഷെ മദ്രാസക്ക് ഇങ്ങനെ കൊണ്ടുവന്നാക്ക ഒരാൾ വേണം അനിയാൻ രാവിലെ നാർത്തെ ഡ്യൂട്ടിക്ക് പോവും അപ്പൊ അപ്പൊ പിന്നെ ഇവിടെ കൊടുന്നാക്കാൻ ആളില്ല
ആഹ് ആഹ്
അപ്പൊ ഞാൻ ഇവിടെത്തന്നെ നിക്കാ മദ്രസകൾ ലീവുള്ള സമയത്ത് അങ്ങോട്ട് പോവൊ ഒള്ളൂ പിന്നെ എടക്കൊക്കെ പോയെന്നു വരും അതിനുള്ള സമയള്ളൂ രാവിലെ നേരത്താണ് പോയിട്ട് വൈകുന്നേരം
വേഗം ആഹ് ആഹ് ആഹ് പിന്നെ എന്താ
വേറെന്താ അങ്ങനെ പോക്ന്ന് ഇങ്ങളെ ഈദ് ഒക്കെ എങ്ങനെ ഇണ്ടായിനും ടൂർ ഒക്കെ പോയോ
ഇല്ല ഒന്നിനും അങ്ങനെ കഴിഞ്ഞി ഇണ്ടായില്ല ഇപ്പൊ ഈ ഇന്ന് ഇച്ച് കൊറെേ ഈ കോളേജ് ചെന്നപ്പോ കുറെ വർക്ക് ആ സാധനങ്ങളൊക്കെ ആയിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് എക്സാം ഒക്കെ നല്ല ലൈറ്റ് ആയിട്ടാണ് എക്സാം ഉണ്ടായെ പിന്നെ ഇയർമുതൽ ഇന്റേൺഷിപ്പ് ഒക്കെ വേഗം സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിണ്ടായി
ആ അപ്പൊ ഒന്നിനും പറ്റീട്ടുണ്ടാവല്ലോല്ലേ
ആ ഒന്നിനും ചെയ്യ ഒന്നിനും കഴിഞ്ഞിുണ്ടായില്ലേ പിന്നെ അയിന്റെ വർക്കിലായിട്ട് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞാണ്ട് നിന്ന്
ഞങ്ങൾക്ക് ഈദ് ഒക്കെ ആയാപ്പെ ഞങ്ങളെ വാപ്പ പോക്കും ചെയ്ത് അപ്പൊ പിന്നെ ഞങ്ങൾക്കും ഇപ്രാവശ്യം ടൂർ ഒന്നും ഉണ്ടായിട്ടില്ല
ആപ്പോപൂവാനും കയ്ഞ് അപ്പെ പുവാനും കഴിഞ്ഞിട്ടുണ്ടാവില്ല
ഇല്ല പൂവാനും പറ്റില്ല
ആഹ് ഇഞി വന്നാല് വന്നാലല്ലെ ഇങ്ങക്ക് ഇങ്ങന
ആഹ് വന്ന ലോങ്ങൊന്നും പോവുല കുട്ട്യാള് ചെറ്താവോണ്ട് ഓലൊന്ന് പെ പെ
അല്ല ഇങ്ങക്ക് ത് ഇങ്ങക്ക് ഇങ്ങൻത്താൾക്കാരെന്നേണ് പൊർത്ത് വർക്കെയ്യ്ണെ അങ്ങനെ ഇങ്ങക്ക് ഔടെ പൊയ്ക്കൂടെ ന്നച്ചാല് ഔടെ ഇവടെ ക്കണ്ടെ അങ്ങനെത്തൊര് താൽപര്യണ്ടൊ?
അങ്ങൻത്തീന അയ്ന് ഇവടെ ഇവിടെ എങ്ങനെച്ചാല് ഇവിട്ത്തുമ്മാക്ക് ഉമ്മ ഞങ്ങളെ എട്ത്ത് നിക്കൂല
അങ്ങനെണ്ടോ പക്ഷേ അതല്ല അത് ചെലോൽക്ക് താൽപ്പര്ണ്ടാവുലല്ലോച്ചാല് ഓലവ്ടെ ഞമ്മളവ്ടെ ഒരു സാധനംണ്ടല്ലൊ ഇപ്പത്തെ മക്കക്കോക്കെ അങ്ങൻത്തൊരു സാനണ്ട് ഇന്റെ ഇന്റെ കൂടെ പഠിക്ക്ണ മക്കൾക്ക് അങ്ങനെ പറിം അങ്ങനൊന്നും വേണ്ട അതൊക്കെ ബോറാണ് ഒര് ഇത്ണ്ടാവുല്ലല്ലൊ എപ്പളെങ്കി കാണാ എപ്പോഴൊന്നും ഇണ്ടാവില്ലല്ലൊ പിന്നെ കറങ്ങാൻ അങ്ങനെ അപ്പങ്ങക്ക് അങ്ങനൊന്നുല്ല
ക്കണ്ട് പക്ഷേ ഞമ്മളേ സാമ്പത്തിക സ്ഥിതിം കൂടെ ഞമ്മള് നോക്കണ്ടെ
തെജ്ലെ
ഉം ഞങ്ങക് വീടൊന്നായ്റ്റില്ല വീടൊക്കെ ശരിയാവ്ണെ ഒള്ളു അപ്പോ പിന്നെ അതിന്റെ ഇതൊക്കെ കഴ്ഞ്ഞ് ക്കാണെങ്കി അങ്ങനെ നോക്കാന്ന് വിജാര്ച്ട്ട്
ആഹ് അതൊക്കെ കഴിഞ്ഞ വേണങ്കി ഇങ്ങക്ക് അയ്ലേക്ക് നി
ഉം ഞാൻ കല്യാണം കഴിഞ്ഞ ഉടനെ ഇന്നെ ഇത് ഞങ്ങള് ഇത് വരെ ഉംറക്ക് പോവാൻ വിജാരിച്ചെ തേന്നു ഇവട്ന്ന് ഉമ്മി ഉപ്പൊക്കെ പോയിര്ന്നു അപ്പൊ ഇന്നോട് കൊറെ വി ചപ്പൊ ഞാൻ ചെർതാ പതിനാറ് വയസ്സല്ലൊള്ളു അപ്പൊ ഇപ്പൊന്നും ഉംറയ്ത്ട്ട് ഇൻക്കയ്ന്റെ ഒര് എ ബി സി ഡി അറീല്ല ഞാ ഇല്ലാ അർഞു
അഹ് അപ്പ അപ്പ ചെയ്താ മതി തോന്ന്ണ്ടാവും ലെ ഓ ആഹ് ഇഞ് ടൈമ്ണ്ടല്ലൊ ഇൻഷാ അള്ളാഹ് കയാം
ആഹ് പിന്നത് കഴ്ഞ്ഞ്ട്ട് മൂത്ത മോന് പ്രഗ്നന്റായി ഇപ്പൊന്റെ പ്രസവം കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പൊ ഇതെ പോലെ പോവാന്നർഞു അപ്പ പിന്നെ കോളേജില് സർട്ടിഫികറ്റും കാര്യങ്ങളൊക്കെ കോളേജിലാവോണ്ട് അത് കിട്ടാൻ വൈകി പിന്നങ്ങനെ നീണ്ട്പോയി പിന്നെ കൊറോണായി
ആഹ് അപ്പൊ ഒന്നിനും കഴിഞ്ഞീലലെ
അപ്പ പിന്നെ പറ്റീല്ല പോവാൻ പറ്റീല
പക്ഷേ ഒര് ഇതില്ലെ പതിനഞ്ചാം വയസ്സിതന്നെ പെട്ടന്ന് കല്യാണം കഴിഞന്നപ്പൊര്ത് ഉം ചെറിയ ആളാ വിജാര്ച്ച്
പ്പങ്ങക്ക് അൻ ഇൻക്ക് പത്തി ഇരുപത്താറ് വയസ്സായിട്ടൊള്ളു
ആഹ് അതെല്ല ഇന്നാലും ആഹ് ട്ടൈമില് കല്ല്യണം കയ്ക്ക പർഞപ്പളെ സിറ്റ്വേഷൻ ആഹ്
ഒറ്റ മോളൊള്ളു പഷെ ഓൽക്കങ്ങനെ ഇണ്ടാക്കണം ഇന്നൊരാഗ്രഹം ഓലങ്ങനെ ചെയ്തു
ഹേ ആഹ്
പിന്ന്യോ
പിന്നെ നല്ലതാ
ഉം ന്നാ ശെരി ഞാൻ പിന്നെ വിളിക്കാട്ടൊ
ആഹ് ഇന്നാ ശെരി പിന്നെ വിളിക്കാ